ശേഷങ്ങള്
കേൾക്ക്ണില്ലേ?
അം
കേൾക്ക്ണില്ലേ...
കേൾക്ക്ണുണ്ടോ കേൾക്കുന്നില്ലേ? ഹലോ. കേക്ക്ണില്ല കേക്ക്ണില്ലേ? പറയൂ എന്തൊക്കെണ്ട് വിശേഷങ്ങള്ന്ന്. ഹലോ.. എന്തൊക്കെണ്ട് വിശേഷങ്ങൾ ഇങ്ങക്കെന്തെ കേക്കാൻകഴിയേ. കേൾക്ക്ണില്ലാ. കേക്കാൻ പറ്റ്ണ് ണ്ടോ? കേക്ക്ണ്ടോ ങ്ങക്ക് ഹലോ. കേക്കാൻ പറ്റ്ണ് ണ്ടോ?
ആ പ്പൾക്ണ്ട്
എന്തൊക്കെണ്ട് വിശേഷ ആ ന്ന് പറയൂ എന്തൊക്കെണ്ട് വിശേഷങ്ങള്.
ഉം ഉം
ഉം കുട്ട്യേളൊക്കെ നീച്ചോ എല്ലാരും നീച്ചോ ചായുടിക്കെ കഴിഞ്ഞോ. ആഹ് ചായ ണ്ടാക്കലെക്കെ കഴിഞ്ഞ് ഞി വാണ്ടേല് വാണ്ടേല് ഇങ്ങനെ വന്ന് കുടിച്ചാ പോവാ. ആഹ് ചെർതാണോ. ആഹ് മാദ്റസ് ല്ല ഒരാള് വന്നു ഒരാള് വന്നിട്ടില്ല.
മാരാഹ്
എങ്ങനെ ൻക്ചേ ഫുഡൊക്കെ ഒറ്റൊക്ക് കഴിക്കോ കുട്ട്യേൾ
ആഹ് ഓല് ഓക്ക് തോന്ന്യാല് അ ന്താ ചെൽ പ്പൊ ചായിം കടിയൊക്കെ ങ്ങനെ ചെൽപ്പം തിന്നും ചെൽപ്പം രാത്രിക്കത്തെ ചോറ് ഞാന് വാരികൊടുക്കും
വടെ മൂന്നാം ക്ലാസ് പഠിച്ച്ണ ഒരു കുട്ടിണ്ട് ഓന് പ്പളും കൂടി ഞാന് ചോറ് വാരികൊടുക്കണം.
ഏഹ് വര് ഉച്ചക്കൊക്കെ ചെൽപ്പോ ഒറ്റക്ക് തിന്നാ പറിം ചെല പ്പേരോതാണ് ചായി കടിയൊക്കെ ചെ ഒറ്റക്ക് തിന്നും ചോറ് പിന്നെ വാരി കൊട്ക്ക്ണ് ന്ന്ണ്ടെങ്കിൽ ചെൽപ്പോ പറയും.
ഉം
ഇമ്മച്ചി വാരിത്തെരിയറിം ചെൽപ്പോ ഞങ്ങളെന്നെ തിന്നോണ്ട് അറിം
ഉം ഇവിടെണ്ട് ഒരാള് ഒന്നും തിന്നുല ഭയങ്കര മടിയാണ്
ഏഹ്
ഓന് പറ്റിയതല്ലേ എന്താണ് ബേക്കറി ഐറ്റംസ് അങ തെക്കണ്ടെങ്കി അവൻ ഒറ്റക് തിന്നും അഹ് നമ്മൾ ആരും വാരി കൊടുക്കണ്ട അത് അവൻ ഒറ്റയ്ക്ക് എടുത്ത് തിന്നാൻ നിക്കും
ആഹ് ചോറ് ചോറൊന്നും വേണ്ടി ല്ല വെ വേറൊള്ള വേണ്ടിരും ആഹ് അങ്ങൻത്തതൊക്കെ ഇഷ്ടേക്കാരല്ലേ
ന്നാ നെയ് ചോറും ബിരിയാണിയൊന്നും വല്ല്യ ഇഷ്ടല്ല
ഏഹ് മന്തിനോടെയ്ക്കരാം ആഹ് എങ്ങനെ ങ്ങളെങ്ങനെ മന്തി വെക്കല്
ഞാങ്ങളിങ്ങനെ സാധാ വെക്കണമാതിരിന്നേ മ്മള് തെളപ്പിച്ചൂറ്റിയാണ്ട്ടും മറ്റേ എന്താണ് മാഗി ക്യൂബില് ചിക്കന് വെർതേട്ട് സൺഫ്ലവർ ഓയില് വേവിച്ചും അന്നിട്ട് പിന്നെ ഊറ്റിയങ്ങിടും അയ്ക്ക് ക്യാപ്സിക്കണ്ടങ്കി ക്യാപ്സിക്ക മല്ലി ചെ അപ്പ അതൊക്കെ ഇടും അയ് ആഹ് എണ്ണയിലിട്ടാണ്ടങ്ങ് പൊരിച്ച് അല്ലാതെ വേറെ പൊര്ച്ചെടു
ആഹ് ആഹ് ഇല്ല ആഹ് അയി തന്നെ കെടന്ന് ആഹ് ഞാനിപ്പ അങ്ങനെ കാട്ടല് നമ്മള് ആദ്യം ഒന്ന് വേവി ച്ച് ആഹ് ആദ്യ ആള്ള എണ്ണയിലൊന്ന് വേവിച്ചു എന്നിട്ട് പിന്നെ ഒന്നായിട്ട് ഒന്ന് കുറച്ചാ കുറച്ച് സൺഫ്ലോർ ഓയില് എടുത്ത് അപ്പുറം ഇപ്പറൊക്കൊന്ന് മുരിയിച്ചെടു
അഹ് അങ്ങൻതന്നെല്ലേ ഞാന ങ്ങൻതന്നെ കാട്ടതല് ആതെന്നെ സൺഫ്ലവറേയില് എന്ത്യ്യ്ണ്ടാവും. കൊന്നട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കും
അങ്ങ്ട്ട് ഇതാക്കും അങ്ങനെ തന്നെ പിന്നെ അയിന്റെ വെള്ളം എടുത്ത് വെക്കും എന്നിട്ട് പിന്നെ ഞാൻ ചോറിന്റെ അടിയിൽ കൂടെ അതിങ്ങനെ പ്പാരും ഒരു വെള്ളായി ഇങ്ങനെ വരുല്ലോ നമ്മള് കോയി പൊരിച്ചുമ്പോ അയ്ന്റെ നീര് എറങ്ങുല്ലോ അപ്പൊ ആഹ് വെള്ളം കുറച്ചിങ്ങനെ പസ് ആഹ് അയ്ല് ആഹ് നീര് വരുന്ന എണ്ണയും അതൊക്കെ
വേറെ എടുത് വെച്ച്ങ്ങാട്ട് അങ്ങനെ കാട്ടോ ആഹ് അയ്ന്റെ മു അടീകൂടെപ്പാരല്ലേ അപ്പൊ പിന്നെ അയ്ൽ എണ്ണ ണ്ടാവോ ആഹ് എണ്ണ മൊത്തത്തിൽ അങ്ങനെ അടീ ഇകൂടി പർന്നൊട്ക്കാണ്ല്ലേ
ആഹ് അങ്ങൻത്തന്നെ ആഹ് അമ്മള് കളറൊക്കെ മ്മള് കൂട്ടി കൊടുക്കണ അതേപോലെങ്ങനെ എടക്കിടക്കൊന്നുംന്താ ആഹ് അങ്ങനെ ചിക്കനെന്താ ഞാന് ലേയറ് ലെയറാ ക്കി വെക്കന്ന പിന്നെ എല്ലോട്തുക്കൂടേ ആകുഅല്ലോ നമ്മള് അളക്കുമ്പോ ചെൽപ്പോ എല്ലോട്തുക്കു എത്തൂല
അഹആണൊ ക്കുമ്പതൂല കത്തുമ്പോ ന്ന മന്തില് പിന്നെ തോനെ മ്മള് വെക്കൂല നമ്മള് പാക ത്തിനല്ലേ വെക്കണത് അതോണ്ട് പിന്ന വേഗം എളക്കിയാൽ എട്ടും
ആഹ് ഇട്ടോ അതികൊന്നും ഇല്ല
ബിരിയാണി പിന്നെ നമുക്ക് അതെളക്കാൻ കഴിയൂല്ലല്ലോ കാരണം മസാല ഇതും വാ വേറല്ലേ ഇങ്ങനെ ക്യാപ്സിക് ഇണ്ടെങ്കില് ക്യാപ്സിക്കീ മറ്റേതൊക്കെ ഉണ്ട്ട്ടോ മല്ലിച്ചെപ്പൊക്കെ ഉണ്ടെങ്ക
ഇടും
ഒക്കെ തന്നെ പ്രത്യേകിച്ച്തൊന്നൂല വെല്ലുള്ളിം തക്കാളിം ഒന്നും ഇടൂല്ല അത് രണ്ടും ഇടൂല പച്ചമുളക് ആഹ് തക്കാളി അധി ച്ച്റഞ്ഞാല്ലെന്താ ടേസ്റ്റിണ്ടോ
ആഹ് കൊഴപ്പല്ലാത്ത ആഹ് ഒരു പുളിന്റെ ആഹ് തക്കാളിന്റെ സോസിനെ നമ്മള് തക്കാളി സോസ് ചിലോരിടുവല്ലോ ല്ലോ അയിന് പകരം തക്കാളി പേസ്റ്റാക്കും അങ്ങനെയിടും
അതും ഞാൻ ചെയ്യലില്ല ഞാൻ ചൊക്കര് ടേസ്റ്റല്ല പിന്നെ ഇപ്പെന്തിനാ ആ
ആഹ് അയ്ന്നെ പിന്നെ അയിന് കൂടുതലും ആഹ് പോകേന്റെ ചൊയാണ് ആഹ് അത് പൊകേൻ്റെ ചൊയല്ലേ വരികാ
ഞമക്കിന്ന അടുപ്പിത്ത കനലല്ലേ അപ്പോ പിന്നെ പാക ഞാൻ പിന്നെ എന്തീയ്യെന്നറിയോ ചെലപ്പോ എന്നെക്കെ പറ ഏറിയ കൊറച്ച് കഴിഞ്ഞിട്ടേ അടച്ചോക്കുള്ളൂ ഒന്നായിട്ട ആ എന്താണ് ആളിയാല് ചെൽപ്പോ നല്ല പൊകച്ചൂര അടിച്ചാ മ്മക്ക് ഒരുജാതിയല്ലേയ് കാരം.
ആഹ് ആഹ് അങ്ങനെ ആഹ് ഒന്ന് ആണ് പോയിട്ടില്ലേ അതിന്റെ ഇത്
ആഹ് ഒന്ന് ആണ് പോയിട്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എനിക്കല്ല അവിടെ താത്താൻന്റെ മൂത്തച്ച് വെച്ചിട്ട് നല്ല പുകച്ചോയും പോകൻ പുകന്റെ ചോയ വരല തുടങ്ങി അപ്പോ എണ്ണണ് പറർന്നു തോന പാരം ചെയ്യ്തു നല്ല കനല അങ്ങനെ അടച്ച വെച്ചോ അവിടുന്നങ്ങട്ട് പിന്നെ പേടിയാണ്
ആഹ് അത് കൊറൊക്കെ വെക്കുമ്പോളു അപ്പം തന്നെ നമ്മള് നല്ല പുകച്ചോയ വന്നാ പിന്നെ തിന്നാൻ വെയ്ക്കാത്ത ചോയക്കാറില്ല
സാധനല്ലേ നമ്മള് കുറച്ച് ചോറ് അല്ലേ നമ്മൾ വെക്കണള്ളേ നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് അപ്പൊ അതിനനുസരിച്ചുള്ള കാണല് മതി ഇപ്പോളനല്ല ഈ ഫസ്റ്റ് മന്തി ഒക്കെ അറങ്ങിയ സമയത്താണ് അങ്ങനെ
ഇപ്പൊ പിന്നെ ഒക്കെ വെക്കല്ലേ ഒരു സുഖല്ലോ ആദ്യം എന്ന് പിറഞ്ഞാൽ നമ്മക്ക് എന്തൊക്കെയാണ് എന്നുള്ളത് അറിയില്ല എങ്ങനെയാണ് അങ്ങനെ തന്നെ പിന്നെ ഇപ്പൊ പറഞ്ഞാ യൂട്യൂബിലൊക്കെ വറും നമ്മക്ക് ക്കന്ത്‌ണ്ടെങ്കി
ഈ നോക്കല്ലോ പിന്നെ യൂട്യൂബിൽ അങ്ങനെ ഒരാള് അല്ലെങ്കിൽ ഒരാള ഒരു കാര്യം പറയണം ഇങ്ങനെയണ എന്നുള്ളത് അല്ലെങ്കിൽ ഞാനത് കാണണം
ആഹ് അങ്ങനെ ആഹ് ഞാൻ പിന്നെ ഓരോന്നും നോക്കുണ്ടോ എല്ലാരും ഇപ്പ ഒന്ന് തന്നെയാണോ ഇനി എന്തേലും കുറ്റങ്ങൾ ഉണ്ടാവന്നൊക്കെ നോക്കും
ഞങ്ങള് എന്തേലും എന്താണ് വെറൈറ്റി ആയിട്ട് എന്തെങ്കലും വെക്കൽ ഉണ്ടോ
അങ്ങനത്തെ വെറൈറ്റി ആയിട്ട് വേറെൊന്നും വെച്ചിട്ടില്ലേ ഞാന് ഞാൻ ബിരിയാണി നെയ്ച്ചോറ് മന്തി യന്നെ ഉള്ളു ആഹ് നെയ്ച്ചോറ് വെച്ച് അങ്ങനെ ഒരു ടേസ്റ്റ് അല്ലാതെ കിട്ടല ആരിച്ചു
ഞമ്മളീ ഈ പുറത്ത് ആഹ് നമ്മൾ പുറത്ത് പോയി നയ്ച്ചോറ് കല്യാണ വീട്ടിലൊക്കെ നെയ്ച്ചോറ് ചെന്തൊരു ഒരു അരിഒന്ന് ഒന്ന്മ്മെ തൊട്ടിട്ട് അതെന്താ കിട്ടാത്തത് ന്നാവോ
എന്താണാവോ നീ വേറെ എന്തെങ്കലും പാരണ ഉണ്ടാവോ അല്ലെ
നമ്മള് ഞാൻ നെയ്ച്ചോറ് വച്ചാ അതത് എന്താ പറയാ ഒരു ടേസ്റ്റ് ഉണ്ടാവല്ലോ അതോണ്ട് നെയ്ച്ചോറ് വെക്കലല്ല പന്റെ അമ്മായി ഒക്കെ വെക്ക കേട്ടോ ന ചോറ് എന്തോരു രസണോ
ഏഹ് ഓല എങ്ങനെയാണാവ
ഇങ്ങനെ വെക്കൽ ആവോ ചിലപ്പോ ഞങ്ങളൊക്കെ ചെന്ന് ഒല്ക് അടുപ്പില്ല കുക്കറിലെ വെക്ക കേട്ടോ ന്നാലൊരരി ഒന്ന്മെ തട്ട്
നല്ല മയാണല്ലോ ഞങ്ങളും അടുപ്പ തന്നെ വെക്ക പക്ഷെ കുക്കറിൽ വെച്ചാലും ഒന്നും കൂടി മയം ഉണ്ടാവും
അങ്ങനെ ഉണ്ടോ
ആഹ അങ്ങനെണ്ട്
പക്ഷെ ഞാനെങ്ങനെച്ചാ ലും രസല്ല
ഇല്ലല്ലേ ആഹ പിന്നെ എന്നെ നെയ്യ് നല്ല നെയ്യ് വണ്ട മിൽമയുടെ നെയ്യൊക്കെ ആകുമ്പോ കൊറച്ചു കൂടെ ടേസ്റ്റ് ആക്കാറ ഞങ്ങളുടെ ഇവിടെ സൂര്യ നെയ്യ അത് ക്കെ അല്ലെങ്കി ആർ കെ ജി അങ്ങനത്തതൊക്കെ ഒന്ന് മാറ്റിപടിച്ച ചിലപ്പോ ഞങ്ങനെയാണാവോ
എന്താണെന്ന് അറിയില്ല പക്ഷെ ഭയങ്കര സമ്മാമായിം എന്തുണ്ടാക്കിയാലും നല്ല രസാട്ടോ നന്നായിട്ടു എന്ത് യ്യുംപാചകം ചെയ്യും അച്ചറാവട്ടെ കേക്ക് പുഡിങ് അല്ലം ചെയ്യും
ഒക്കെ ഇണ്ടാക്കും ഉം
ആന്നല്ലേ കറിയൊക്കെന്തൊരു രസക്കാരന്നറിയോ വെറതൊരു പരിപ്പു താളിച്ചാലും അത് നല്ല അടിപൊളി റസ്റ്റോറന്റ് സ്റ്റൈൽ ആക്കാറ്
ആഹ് ഏഹ് അത് ചെലർക്കുള്ള ഒരു തന്നെ പ്ര പ്രത്യേകതയാണല്ലോ
ആഹ് ഇവിടെ ഇന്റെമ്മ ഇന്റെമ്മ വീ മ്മക്ക നെയ്യ് ചോറ് വെച്ച ക്കരസപക്ഷേ ഞാൻ നെയ്ചോറ് വെച്ചാൽ വെറു ചോറ് ന്നണമതി കയാണ് കുട്ടികലോയ്ച്ചതിനാലും നല്ലത് വെറും ജോറന്ന് പറ
ആഹ് ഇവിടങ്ങനതന്നാ ചെൽപോ ഏഹ്മ് ആഹ് ടേസ്റ്റ് ആഹ് അനെ ബിരിയാണി കൊഴപ്പൊല നെയ്‌ച്ചോർ അങ്ങനെ ആ ടേസ്റ്റണ് കിട്ടൂല
ആഹ് ടേസ്റ്റേണ് കിട്ടൂല
ആ ടേസ്റ്റണ് കിട്ടൂല പോകും അയലാരും നല്ലത് തേങ്ങാച്ചോറ് വെക്കണതാണ് അപ്പൊ പിന്നെ
തേങ്ങാച്ചോറ് വെച്ചാ പിന്നെന്തേയ്യും തേങ്ങാച്ചോറ് നന്നാവില്ണ്ടു ട്ടോ
ആഹ് തേങ്ങാ ചോറ് നന്നാവും അത് പിന്നെ നമ്മള് ചിക്കൻ കറിയോ അല്ല ച്ചിക്കറി അങ്ങനെ എന്തെലും പാർന്നാൽ നല്ല ടേസ്റ്റ് ആണ്
ഞാൻ പിന്നെ ചോറൊക്കെ രാത്രിക്കൊക്കൊക്കെ കുറവാണെന്നുണ്ടെങ്കി എന്തെയ്യും പച്ചരി ഇട്ട്ണ്ടാക്കണ്ട് വെക്കും
വർക്കാണോ
ഫസ്റ്റയി ന്നന്നെ വിസലടിപ്പിച്ചും
ആഹ വള്ളം പറ്റിച്ചി ക്കാണ്ട്ലെ നെയ്യ് ചോറ് പോലെ ആ ഇവിടെ പിന്നെ പ ചോറ് വെച്ച ചിലപ്പോ പറ്റൂല്ല ഞാനങ്ങനെകെരുതും ചോറ് കൊറവാവുമ്പോ അങ്ങനെവെച്ചാലാന്ന് ഇവ്ടത്തെ കാക്കാക്ക് എല്ലാഷ്ടല്ല ആഹ് അത് പറ്റൂല അതിലേറെ നല്ലത് തേങ്ങാ ചോറാണെങ്കി കുക്കറിതന്നെ ഞ്ഞ് തേങ്ങ കുറച്ച് ഉള്ളി ഉൽവിക്കട്ട വെക്കാന്നുണ്ടെങ്കില് ആഹ് അത്ഷ്ടാണ് അതങ്ങനെ തിന്നും
പിന്നെങ്ങന കാട്ട്യാലും മതി ഇവിടെ തേങ്ങാച്ചോറ് പറ്റൂല്ലേ എന്റെ കുട്ടിള് അറിയു ഈ ഉൽവെടാത്ത തേങ്ങാച്ചോറൊക്കോ
ആഹ് അതാണ് അതി്ന്റെ ടേസ്റ്റിലെ ഉലുവീൻ തേങ്ങയും ഉള്ളിക്കെ ഇട്ടല്ലേ തേങ്ങച്ചൊ
എന്റെ എന്റെ കുട്ടിക്ക് ഉലുവേം പറ്റൂല തേങ്ങേ യും പറ്റൂലേ ഉള്ളീം പറ്റൂല ഉള്ളീം പ
എന്റെ വീട്ടില് ചെന്നാ ഏട്ടത്തിന്റെ കുട്ടികളങ്ങനാണ് ബിരിയാണി നെയിച്ചോരിലൊന്നും വല്ലുള്ളി ഇടണ്ടാറിയും ഉള്ളിടാത്ത ചോറ്ണ്ടാക്കിയാ മതിയാറയും ആഹ് ഒക്ക പൊറക്കെടും ആഹ് പിന്നെ ആഹ് പൊറക്ക് ഇതാങ്ങൻതന്നെ എന്നിട്ടും ഉമ്മ എന്റെ ഉമ്മ എന്താട്ടും ആ വെള്ള ചോറ് മാത്രം കോരി ഒൽക്ക് എടുത്തക്കും ഓ ലറിയും ആഹ് ഇങ്ങനെയാണ് ഞങ്ങൾ ഇണ്ടാക്കാൻ പറഞ്ഞത് ന്ന് പറിയും
മസാല കൂട്ടാതെ ആഹ് ഇവിടൊക്കെ കരക്ക് കേറ്റിക്കും
ആഹ് അങ്ങതന്നെ
ഞമ്മള് ഇന്താണ് ബീഫ്റ്റൊക്കെ ബിരിയാണിക്കെ ബീഫ് നല്ലൊ ഒടഞയ്ഞ്ഞ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവുവല്ലോ അതൊന്നും തിന്നൂല അതൊക്കെ അതിന്റെ ഉളളിയാണന്നറിയും
ആഹ് എന്നാ ശരി എന്നാല്
ആഹ് അപ്പ ശരി ന്നാ